ന്നായിട്ടിരിക്ക്ന്ന് പോയേ ഞാൻ ൻ്റെ പാദരക്ഷ മേടി ആണോന്നുണ്ട് പക്ഷെ പൈസ ഇല്ലാത്തോണ്ട് പാതരക്ഷ വേണ്ട ചേട്ടന്റെ പാദരക്ഷ ഇട്ടോണ്ടറങ്ങി.
പാദരക്ഷകളില്ലാതെ നമക്ക് പൊറത്തെറങ്ങാൻ തന്നെ പറ്റത്തില്ല.
അല്ല രാവിലെ നമ്മൾ പാദരക്ഷകളിടാതെ മു റ്റം വഴി നടക്കണൊന്ന പറയുന്നെ ചരല് വഴിയൊക്കെ
ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്.
ആഹ് നമ്മടെ ഒരു അതിലൊരു ഞരമ്പെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലോട്ടു ഇതാ അപ്പൊ ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തെ രക്തത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിൽ നടക്കാനായിട്ട് സഹായിക്കും അങ്ങനെയാണ് എല്ലാരും പറയുന്നെ
പക്ഷേ നമ്മള് ഈ പണ്ടു തൊട്ട് പണ്ടൊക്കെ നമ്മള് എപ്പഴും ചെരുപ്പിടാതെ നടക്കുവായിരുന്നു.
ഞാൻ മുറ്റം വഴിയൊക്കെ നടക്കുമ്പോ പാദരക്ഷകൾ ഉപയോഗിക്കത്തേ ഇല്ല പക്ഷെ വീടിനകത്ത് ചെളി കേറും മണ്ണ് കേറും എന്നുള്ള ഒരിതു കൊണ്ട് പിള്ളോരെയൊ ക്കെ ആണേലും നമ്മള് മുറ്റം വഴിയൊ ക്കെ പാദരക്ഷകളില്ലാതെ നടത്തുന്നാ ഏറ്റവും നല്ലതാന്നാ പറയുന്നത്.
അതെ അതെ നല്ലതാ അവരുടെ കാലുകൾക്ക് ബലവും കി
ആഹ് ഉണ്ടാകാൻ വേണ്ടിട്ട് നല്ലാ
ഉം
പക്ഷെ ചെല പിള്ളേരൊന്നും മുറ്റം വഴി ഈ നടക്കാതെ നടക്കാതായി നട ക്കാതിരിക്കുമ്പോ അവരുടെ കാല്കൾക്കൊക്കെ ചം ഈ ബലക്കൊറവല്ല മുറിഞ്ഞു പൊട്ടും അതിപ്പഴല്ല കൊറച്ചൂടി കഴിഞ് കാരണം ഇവര് മണ്ണുവായിട്ട് ഇവരുടെ കാലുകൾ യോജിക്കുന്നെ പ്രകൃതിയുവായി ട്ടെണങ്ങുന്നില്ലല്ലോ ചെരിപ്പി ഏഹ്‌ പാദരക്ഷകളിട്ട് വെളിയിൽ ഇറങ്ങ ചെരിപ്പിട്ട് ഇറങ്ങുകയും കേറുകയും ചെ ചെയ്ത് ചെയ്ത് അവരുടെ കാലും മണ്ണുവായിട്ട് എണങ്ങാതെ വന്ന് അങ്ങനെ ഒത്തിരി പിള്ളേർകങ്ങനുണ്ട് കാലൊക്കെ വിണ്ട് കീറുകൊക്കെ ചെയ്യും.
അല്ലേലെ ഇപ്പൊണ്ടാകുന്ന പിള്ളോരെയൊക്കെ കുഞ്ഞിലെ തൊട്ടെ ഒരു തുണിയുടെ ചെരുപ്പ് പോലെ അങ്ങ് ഇടീപ്പിക്ക.
അതെ ഞാനാണെങ്കില് പ ആഹ് പാദരക്ഷകളൊന്നും അങ്ങനെ ഇടീക്കത്തില്ല അകത്തൂടെ ആണെങ്കിലും ഞാൻ അവരെ അങ്ങനെ പാദരക്ഷകളൊന്നും ഇടിയിക്കാതെ നടത്തത്തൊള്ളു കാരണം എന്നാലല്ലേ അവർ ക്കൊരു ഇതാവത്തുള്ളൂ അവരുടെ ശരീരവും റെഡി ആകണോല്ലോ തോഹാ ആഹ് അങ്ങനെയുള്ള കുഴപ്പങ്ങളും കൂടെ ഉണ്ട്
നഗരത്തിലേക്ക് ഇറങ്ങിയതാണോ?
അതെ ന നഗര ത്തിൽനിന്നും എടവഴിയിലേക്ക് കേറി അതിന്റെടക്ക് സാധിക്കാൻ പോവാ തോൾസഞ്ചിയാണെ പൊട്ടിപ്പോയി അത് എടക്കിടക്കെല്ലാം പൊട്ടിപ്പോകും
ഓഹ് പാദരക്ഷകളും പൊട്ടി ഞ്ചിയും പൊട്ടിയോ
ആഹ് അത് ഇടക്കിടയ്ക്കില്ലേ ഇന്നലെ അത് പൊട്ടിപ്പോയി ഇപ്പ ഞാൻ കയ്യി തൂക്കി പിടിച്ചിരിക്ക ഓഹ് അത് പിന്നെ കൂടെ കൂടെ ഉണ്ടല്ലോ കഷ്ടകാലം
ആഹ് എല്ലാം റെഡിയാവും എന്തേലും ഏതേലും ഒരു കാലത്ത് റെഡി ആവും
ആഹ് ശെരിയാക്കണം നല്ല മഴക്കാറുണ്ട് മഴക്കാറ് കാരണം ഇനി ഇത് ശ ശെരിയാക്കിയിട്ട് വേണം മേളിലോട്ട് കേറാൻ
ആഹ്
അല്ലെ തോൾസഞ്ചിയും കയ്യിൽ പിടിച്ച് പോന്ന് ശെരിയാവത്തില്ലല്ലോ ആറുവർഷാവ്ണു ഓഹ് ഇവടെങ്ങനെ വല്യ വാഹനങ്ങളൊന്നുംല്ല അങ്ങനത്തെ ശല്യങ്ങളൊന്നുല്ല
ഇല്ല ലേ
എടവഴിയായതുകൊണ്ടേ
ആഹ് ഹാ ഹാ
ഇന്ന് കൊഴപ്പയില്ലാ
കൊഴപ്പയില്ല
ആഹ് ഇനീ വീട്ടി ചെന്നിട്ട് വേണം ഈ തോള സഞ്ചി ഒന്ന് ശെരിയാക്കാൻ
തോൾ സഞ്ചി തയ്ച്ച് എടുക്കാം പറ്റുന്നാണോ?
അല്ല ഒരു ഇതുവായ്ട്ട് ലിംഗി ഹല്ല ലിംഗല്ല ഇതുവായിട്ട്ങ്ങനെ യോജിപ്പിക്കുന്ന ഒരു കമ്പിയുണ്ട് ആ കമ്പി വിട്ടു വിട്ടു പോവ
ആഹ് ഹഹ ഹ
അതാണ് ഇന്നലെ വാഹനത്തിരുന്നപ്പോ കമ്പി വിട്ടുപോയി
ആണോ?
ഉം അത് കാരണം അകന്നകന്നിരിക്കുവാ
ഓഹ് എടയ്ക്കടയ്ക്ക് വരുന്നുള്ളാല്ലേ
ആഹ്
തുച്ഛമായ തുച്ഛമായ വിലയിൽ വാങ്ങിച്ചായിരിക്കും അല്ലേ
ആഹ് എന്റെ ഒരു സഹപാഠി പറഞ്ഞിട്ട് മേടി ച്ചതാ പക്ഷെ സഹവാടിക്ക് കൊഴപ്പെല്ല സഹവാടിക്ക് കൊഴപ്പയില്ല വാക്കള്ളൊര കൊഴപ്പം
ആണോ
ഉം ഒരു ദൊവസം ഞാനൊരു പള്ളി പോയേ ഈഹ് തോൾസഞ്ചിഇട്ടോണ്ട് പോയേ വാഹനത്തീന്നെറങ്ങിയപ്പോ തോൾസഞ്ചി പൊട്ടി നെലത്ത് കെടന്ന്
ആഹ് സാധനങ്ങളൊക്കെ താഴെപോയോ
പിന്നെ ഞാൻ പിന്നെ തോൾസഞ്ചി കയറി ഇട്ട് കെട്ടി വെച്ചിട്ടാണ് പള്ളിൽക്കൂടെ നടന്നു
തോൾസഞ്ചി എപ്പോഴും പണി തരുന്നല്ലേ
ആണോന്നോ ആ അത് വന്നിട്ടുണ്ടോ എവിടെ ആ വീട്ടിലുണ്ടോ ചേച്ചി എപ്പഴും പണിയ
ആണോ പണിയണോ ആർക്ക്
അല്ല തോൾസഞ്ചിക്ക്
ആഹ അല്ലേലും അങ്ങനയാ ചെറിയ വിലയിൽ ച്ഛമായ വിലയിൽ നമ്മൾ മേടിക്കുന്ന എല്ലാം നല്ലതാവണം എന്നില്ലല്ലോ ചിലവരുടെ ശരിയാകും ചിലവരുടെ ശരിയാവത്തില്ല
അതെ ഇപ്പ എല്ലാവരുടെ എല്ലാവരുടെയും ചില സമയങ്ങളിൽ എല്ലാവരുടെയും എല്ലാം ശരിയാവും
അതെ
ആഹ് ആഹ്
പക്ഷികളൊക്കെ ചിലക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ
പക്ഷികളൊന്നും അല്ല ഇവിടെ ഒരു ഈ വാഹനങ്ങൾ നന്നാക്കുന്ന ഒരു കടയുണ്ട് ആ കടയിൽ എന്തോ കൊട്ടുന്ന വല്ല ത്തിനിട്ടും തല്ലുന്നതായിരിക്കും വല്ല സാധനത്തിലിട്ട് തല്ലി ചളുക്കുന്നതൊക്കെ ആയിരിക്കും
അതെ
ഉം എന്റെ അമ്മ പറഞ്ഞു തോൾസഞ്ചി കളാ നാണക്കേടാ
ആണോ
തയ്ച്ച് വെച്ചിരിക്കുന്നത് വെള്ളനൂലിട്ടാ അതിലും പണി എന്നാ ആയിപ്പോയെന്നറിയാവോ തോൾസഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി ഇടക്കകൂടെ കയറിയിട്ട് തോളിലിടാമേലാത്ത അവസ്ഥയി നിക്കുവ
ഉം ആതോൾസഞ്ചി ഒന്നിനും കൊള്ളത്തില്ലല്ലേ നല്ലൊരു കടയില് കൊടുക്കാൻ മേലായിരുന്നോ
തോൾസഞ്ചിക്കല്ല കൊഴപ്പം ഞാൻ ഇട്ടേന്റെ പ്രശ്നവ കടേ കൊടുക്കാൻ കാശില്ലാത്തകർണതാ കടേ കൊടുക്കാത്തെ
ആണോ നമ്മൾടെ നമ്മൾ ടെ സ്ഥലത്ത് ഒരു പുൾ ഒരു ചേട്ടനുണ്ട് നന്നാകുന്നെ, വാഹനങ്ങൾ കേറുന്ന വാഹനങ്ങൾ വന്ന് നിർത്തുന്ന സ്ഥലവില്ലേ ആഹ്‌ അവടെ റെഡി ആക്കല്ണ്ട്
പോവണം പോവണന്ന് കരുതും കൊടുത്തു വിടണോന്നോർക്കും. കയ്യിൽ ആരുടെയെങ്കിലും പക്ഷെ കൂടിപ്പോയ അമ്പത് രൂപ, അതീ കൂടുതലാവത്തില്ലായിരിക്കും
ഉണ്ട്
ഉം.... ഉം
കഴിഞ്ഞ ദിവസം ഒരുപ്പോ ആഹ
സ സമയങ്ങളൊക്കെ പ്രധാനവ. സമയൊക്കെ നോക്കിയും കണ്ടുംമൊക്കെ വേണമിരിക്കൻ
ഏഹ് ഇത് ഇടാതിനി എങ്ങനാ അങ്ങോട്ട് കേറുന്നെന്നോർത്ത് ഞാനീ വന്ന വഴി അങ്ങിരിക്കുവാ ഉം ഏഹ്‌ വിട്ടുപോയി ശരി ആഹ് മഴ മഴയില്ല വല്യ കൊഴപ്പല്ല ഇതൊന്ന് ഇതിനകത്തോട്ട് ചെയ്തു കഴിഞ്ഞാ
റെഡിയാവുവായിര്ന്ന്
ഉം ശരിയാവും ഇന്ന്
ഒരു ആഹ് അതായപ്പോ കമ്പിയല്ലേ പ്രശ്നം
ഉം ശരിയായേ പക്ഷെ നമ്മളി തോളെ ഇടുമ്പോളേ അങ്ങോട്ടും ഇങ്ങോ ട്ടും നമ്മളിങ്ങനെ നമ്മടെ ബലം കൊടുക്കുമ്പത് മാറിയും മറിഞ്ഞും പോകും ഉം പ്പ ശരിയായി. കൊഴപ്പമില്ല
സാധനങ്ങള് തള്ളി കേറ്റാറുണ്ട് പക്ഷെ
ഹാ എന്താണോ ഭയങ്കര വൃത്തിയേടായിപ്പോയി ഇനിയിപ്പം വല്യ രണ്ട് കമ്പിയുണ്ട് ഇതിനകത്തെ ആഹ് കമ്പി അതുവായിട്ട് ഇനി വല്ല കെട്ടി വെക്കുവല്ലോ ചെയ്യണം
ചെയ്യണം പക്ഷെ
സമയങ്ങളൊക്കെ പ്രാധാന്യം മുഖ്യം എല്ലാവാണ്
അതെയതെ സമയങ്ങളൊക്കെ ആഹ് ഇപ്പം ഒരു മണിയാവാറായി ഇനി ആഹ്
കളിക്കളവാണെ ഇവിടെ
ആണോ
അവടെയ ഇരിക്കുന്നത് ഞാൻ ഉം
ആളുകളുണ്ടോ
ഓ കളി ഒന്നുയില്ല ചുമ്മാ
ഇപ്പ ഇങ്ങനെ പ പരവതാനി വിരിച്ച പോലെ പുല്ലിന്റെ താ പുല്ലുകൊണ്ടിങ്ങനെ പരവതാനി പോലെയ ആഹ് അവിടെ അടുത്തതൊക്കെ ഉണ്ടല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് പോയില്ല കേറണമിന്ന്
പിന്നെ അറിയുന്ന ആളുകളാണല്ലോ ചുറ്റുപാടുള്ളെ
എന്തുവാ പറഞ്ഞത് കേട്ടില്ല
അറിയുന്ന ആളുകളാല്ലേ ചു
അറിയുന്ന കാര്യന്ന് പറഞ്ഞാൽ ടീച്ചർമാര് അദ്ധ്യാപകർ ഇവിടെ വരുന്നുണ്ട് അവർക്കിന്ന് കണക്ക് കൊടുപ്പാ അപ്പം അവരോർത്ത് ഞാൻ അധ്യാപികയാന്ന് കരുതിയ അവരെന്നോട് ചോദിക്കുന്ന കേയറിയില്ലെയെന്ന് ഇരുനിലയാണെ അപ്പൊ ഞാൻ താഴത്തെ വെളിയിലായിട്ട് നിക്യാ അപ്പൊ മേളിനിന്നിട്ട് നട കയറി ചെന്നിട്ട് വേണം കൊടുക്കാൻ
ഓ ഓഹോ
അപ്പ ആഹ് ചോദിക്കുവായിരുന്നു കൊടുത്തില്ലേന്ന് അമ്മേനെ അറിയാന്നോരാ
ആഹ്
അധ്യാപകരല്ലെ അപ്പോ അവർക്കറിയാം
കൊടുക്കണം കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേറാന്ന് വിചാരി
ആഹ് ഇത്
എ
എന്താ കേട്ടില്ല കുറച്ചു സമയങ്ങൾക്കുള്ളില് നമുക്കെല്ലാം റെഡിയാക്കാം
അതെ അതെ ആഹ് കേട്ട സമയമൊക്കെ പെട്ടെന്ന് പോവുന്നുണ്ട്
അതെ രണ്ടറ്റം നമ്മൾ കൂട്ടി മുട്ടിക്കല്ലേ
അതെ നേരത്തെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഒരു കുഴപ്പോം ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നത് അവിടുന്ന് നടന്ന വരുന്ന സമയം അതൊത്തിരി നേരവും എടുത്തില്ല
അതെ
വളരെ കൊറച്ച് നേരം സമയം കൊണ്ട് നമ്മള്
എല്ലാംണ്ട് നല്ല ഇതും ഉണ്ട് നല്ല സാങ്കേതിക തകരാറ് ഒന്നും ഉണ്ടാവുന്നില്ലല്ലേ
ആഹ് വിട്ടു പോയ്‌ അത് അതാ പറഞ്ഞു തോന്നുന്നു ഇവിടെന്ന് പറയുമ്പോ ടൗൺ ആയത് കൊണ്ട് വല്ല്യ വിഷയം വരത്തില്ല
അതെ
അതുകൊണ്ടാ ഇച്ചിരി നീണ്ടു നിന്നാല് പ്രശ്ണൊന്നു ഇല്ല ആഉമ്പ നമക്ക് പൈസ സാമ്പത്തികവും നമ്മളുടെ കയ്യിൽ നിൽക്കും സാമ്പത്തികം മുഖ്യവ
ആഹ്
നോക്കി നോക്കി നിക്കിയ ഓരോ കാര്യങ്ങളിലും ഒന്നര മണിയായല്ലേ
അതെ
ഞാനാണ ഗോതമ്പു